ആഹ് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഉറങ്ങാൻ പോയീന്ന് ഏഹ് ടൈം ഇത്രൊക്കെ ആയില്ലെ
ഏഹ് അ ഞാൻ ഇത് കൂടി കഴിഞ്ഞിട്ട് ഉറങ്ങാന്നുള്ള പ്ലാനില
അതെ
അതെ
ആഹ് വേറെന്തൊക്കെ വർത്താനം
വേറെ വളരെ സുന്ദരവും സന്തോഷമായിട്ട് പോകുന്നു
ഏഹ് എന്നും ഇങ്ങനെ വൈകീട്ടാണോ ഒറങ്ങല്?
അല്ലല്ല ഞാന് പൊതുവേ ഒരു എട്ടരക്കൊക്കെ ഒറങ്ങാറുള്ളതാണ് ഇന്ന് പിന്നെ
എ എട്ടര ഇത്ര നേരത്തെ ഒറങ്ങോ?
ആഹ് നേരത്തെ ഒറങ്ങാറ്ള്ളതാ പക്ഷെ ഇന്ന് ഞാനൊരു ആറരക്ക് ഒറങ്ങീറ്റ് ഇപ്പ കൊറച്ച് മുമ്പ് എണീച്ചിട്ടോള്ളൂ
ആഹ് സത്യം പറഞ്ഞാ ഈ ഒറക്ക ഒരു പ്രധാന ഘടകാണ് മനുഷ്യന്റെ ജീവിതത്തില്
അതെ അതെ മനുഷ്യന്റെ ജീവിതത്തില് അതെ ഞാനൊക്കെ ഒരു ദിവസം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഒറങ്ങാൻ ശ്രമിക്കാറുണ്ട് അതിപ്പോ എവിടാണെങ്കിലും വ്യത്യസ്ത സമയങ്ങളിലായിട്ടാണെങ്കിൽ ആ എട്ട് മണിക്കൂർ തികക്കാൻ വേണ്ടിട്ട്
ആഹ് അല്ല എട്ട് മണിക്കൂർ ഒറങ്ങണന്നില്ല ഏഹ് ഒരു ആരോഗ്യള്ള മനുഷ്യൻ ശരാശരി ഒരു ദിവസം ആറ് മണിക്കൂർ ഒറങ്ങിയാ മതി. ഏഹ്
അതെ അത് മതി പക്ഷെ ഞാന് ഇനിക്ക് എട്ട് എട്ട് മണിക്കൂർ ഒറങ്ങിയാ ഇനിക്ക് ഒന്നും കൂടി പിന്നെ എനിക്ക് ഉറക്കം വരില്ല
ആഹ് അല്ല എട്ട് എട്ട് മണിക്കൂറ് പറഞ്ഞാ അത്രയും രണ്ട് മണിക്കൂർ വേസ്റ്റായി
അതെ അതെ പക്ഷേ ഞാനാ രണ്ട് മണിക്കൂറ് വേറെ എന്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ ആലോചിക്കുമ്പോ ചെലപ്പോ ഒറക്കച്ചവടവ് ഇണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ എട്ട് മണിക്കൂർ ഒറങ്ങിയാ എനിക്ക് ആ ഒരു ഫീലിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കിയുള്ള പതിനാറ് മണിക്കൂറും ഒറക്കച്ചടവ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും
ആഹ്
നഷ്ട്ടപ്പെടുത്താതിരിക്കാൻ പറ്റും അതായത് നമ്മള് ഒറക്കച്ചടവോട് കൂടി അല്ലെങ്കില് ക്ഷീണത്തോട് കൂടിയൊരു കാര്യം ചെയ്യുന്നത് ഒരു മണിക്കൂറൊണ്ട് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അത് ചെലപ്പോ ഒറക്കില്ലാണ്ട് നമുക്ക് അരമണി ക്കൂറ് കൊണ്ട് ചെയ്യാൻ പറ്റിക്കൂടെ അങ്ങനൊക്കെ ആലോയ്ക്കുമ്പോൾ അതൊരു ആഹ്
ചോയിച്ചാല് ആ അത് നമ്മള് രാത്രി എന്ന്ള്ളത് സത്യം പറഞ്ഞാ മനുഷ്യനിക്ക് ഒരു വിശ്രമിക്കാനുള്ള ടൈമാണ് അതായത് ആ ടൈമിലാണ് പല ഹോർമോൺസും ഏഹ് ആക്റ്റീവ് ആയിട്ട് പ്ര ഏഹ്
അതായത് രാത്രി എട്ട് മണിക്കൂർ ഒറങ്ങുന്നത് ഒരിക്കലും ന രാവിലെ നാല് മണിക്ക് ഒറങ്ങീറ്റ് പന്ത്രണ്ട് മണിക്ക് നീക്കാ അത് വെ എട്ട് മണിക്കൂറൊക്കെ ആവാം പക്ഷെ ഒരിക്കലും സമാവില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരുപാട് പഠനങ്ങളുണ്ട് കാര ണം ഇ ഇരുട്ടിനെ ആഹ് അതായത് രാത് പക്ഷെ ചെല മനുഷന്മാരുണ്ടാവും അവര് രാവിലെ ഫുള്ള് ഒറങ്ങീട്ട് അവര് സ്ഥിരായിട്ട് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നല്ല പക്ഷേ നമ്മള് എടക്കെടക്ക് ഈ ഒറക്കത്തിന്റെ ടൈം മാറ്റല് അത് വളരെ നമ്മളെ ജീവിതത്തില് ബുദ്ധിമുട്ടാവും എന്നുള്ളൊരു ഒരുപാട് പഠനങ്ങള് ഈ അടുത്തായിട്ടൊക്കെ പൊറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഇതൊരു പഠനാണെന്ന് തോനുന്നു
ആഹ് അ അങ്ങനാണേ നമ്മക്ക് പറയാന് ന്ന് വെച്ചാലേ നമ്മള് പറയല്ണ്ട് ശരീരത്തിന് എന്താണ് ഇപ്പം ഞമ്മളെ എന്താണ് ആരോഗ്യത്തിന് ഭക്ഷണവും വെള്ളോം എത്രത്തോളം പ്രധാനാണോ അത്രത്തോളം പ്രധാനാണ് നമ്മളെ ശരീരത്തിന്
സ്റ്റാൻഫോർഡിലെ ആ പഠനത്തില് പ്രധാനായിട്ട് പറഞ്ഞെ ഒരു സംഭവാണ് ഞമ്മളെ ഒറക്കം ഞമ്മള് ഏഹ് ഭക്ഷണത്തോടും വെള്ളത്തോടും കൂടി ജീവിതത്തിൽ വേണ്ട ഒരു സംഭവാണെന്നുള്ള രൂപ ത്തില് പറഞ്ഞത് അതേപോലെ ഒരു മനുഷ്യനിക്ക് എന്താണ് വേണ്ടത് ഒരു മനുഷ്യന്ക്ക് പണ്ടത്തെ കാലത്ത് ഒരു മൻ ഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കാ മനുഷ്യൻക്ക് വേണം എന്നുള്ളത് ആ മനുഷ്യനിക്ക് വേണ്ടത് ഭക്ഷണം വേണം വെള്ളം വേണം അതുപോലെ പാർപ്പിടം വേണം പിന്നെ വസ്ത്രം വേണം ഒറക്കം വേണം ഈ പാർപ്പിടന്നുള്ളത് ഒറക്ക ത്തിന്റെ വേറൊരു സംഭവായിട്ടാണ് അദ്ദേഹം അയില് പറഞ്ഞത് അതെ അതെ താങ്കൾ പറഞ്ഞോളൂ
ആഹ് പിന്നെ നമ്മള് ചെറിയ എന്താണ് ഇപ്പം ഈ കുട്ടികൾക്കാണ് കൂടുതൽ ഒറക്കം വാണ്ടിയെ ഏ നമ്മള് ശ്രദ്ധിച്ചാ മതി എങ്ങനെ വെച്ചാല് നമ്മള് ഒരുതിയ ആഹ് ആയിക്കോട്ടെ നമ്മള് എങ്ങനെയാ വെച്ചാലേ നമ്മളിപ്പോ എന്താണ് കൂടുതല് ഒരീസം ഒറങ്ങാ ഇരുന്നിട്ടാണെങ്കി രണ്ടാമത്തീസം മുതല് നമുക്ക് സ്വയം നമ്മളന്നി നമ്മളെന്ന നിയന്ത്രണം വിട്ടുപോവും പിന്നെ അതുപോൽ തന്നെ കണ്ണിന് പല പ്രയാസങ്ങളും ഇതിലൂടെ സൃഷ്ടിക്കാൻ പല ചാൻസുകളും ഉണ്ട് ആഹ് അതായത് എങ്ങന വെച്ചാല് ആഹ്
ഒരു പഠനം നടത്തീന്നു മൂന്ന് ജയിൽ പുള്ളികളെ വെച്ചിട്ട് ഒറ ക്കം ഞംക്ക് എത്രത്തോളം ആവശ്യാണ് അവരോട് വാഗ്ദാനം ചെയ്തു
കൊറച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങള് പോവർഞ്ഞൊളി ഏ അതായതെ നമ്മക്ക് ഒറക്കം എങ്ങനെ വെച്ചാല് കൊറേ ഒറങ്ങി നമുക്ക് ഓർമ്മ ശക്തി പഠിച്ചിട്ട് നല്ലോം സ്റ്റാൻ്റേഡ് പഠിക്കണം അതിന് ടാ എന്താണ് മാ ടാലൻ്റട് ആയ പരീഷ് ചെലപ്പൊക്കെ കൂടുതൽ പഠിക്കണോര് രാത്രി പെട്ടെന്ന് ഒറങ്ങും എന്നിട്ട് രാവിലെ എണീ ദി പവർ ഓഫ് ഫോർ ഏ നോക്കിട്ടുണ്ടാവും അതായത് ഈ നാലു മണീന്നുള്ളത് എന്തുകൊണ്ടും നല്ല മൈൻ്റ് നല്ല ഫ്രഷ് മൈൻ്റിന് പറ്റിയൊരു ടൈമാണത് നാലുമണീന്ന് അപ്പോ ഈ കൂടുതൽ ഓർമ്മ ശക്തി കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാൻ വാണ്ടിട്ട് എന്താണ് ഈ ഒറക്കം രാത്രി നേരത്തെ ഒറങ്ങാന്നുള്ളത് വളരെ നല്ലതാണ് പിന്നെ അതുപോല തന്നെ വേറെ ചിന്തിച്ചാ മതി നമ്മുടെ ഈ പണ്ടത്തെ കാൽത്തെ ആൾക്കാരൊക്കെ പെട്ട് ഏ പെട്ടു ഊട്ട പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നൊക്കെ വളരെ കൊറവായ്ന്നു എന്താന്ന് വെച്ചാ ശരാശരി ഒരു തൊണ്ണൂറ് വയസ്സ് അങ്ങനയൊക്കെ ആയ്ന്നു ചുരുങ്ങിയ വയസിനത് കാരണംന്ന് വെച്ചാല് അവര് ശരീരത്തിന് വേണ്ട അവകാശവും വിശ്രമവും കറക്റ്റ് ടൈമില് കൊടുത്തിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ വ്യാപകാണ് പെട്ടെന്നുള്ള മരണം ചെറുപ്പക്കാരുടെ മരണങ്ങളൊക്കെ അപ്പൊ ച്ചാല് അവര് നൈറ്റ് ലൈഫ്. അത്രിം വ്യാപകായിട്ട് ആസ്വദിക്കേണ്ട . ഇതിലൂടെ വളരെ സു വ്യക്തമാണ് ഏ. പിന്നെ എങ്ങനെ യ്ച്ചാല്. ഏ നമ്മളിപ്പ ഞാനിപ്പ ഇന്നെ ഇന്നലെ ഇന്നലത്തെ പത്രങ്ങളിലേ ശ്രദ്ധിച്ചുണ്ടാവും എന്താണ്. ഇപ്പൊ ഒരു ഇരുപത്തെട്ടുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു അപ്പൊ ഈ ഇതിന്റൊക്കെ ബക്ക്. ച്ച്വലീ എന്താ ചൊയിച്ചകാണെങ്കില് ഒര്. ഒരു കാരണങ്ങളിലൊരു ഒരു കാരണായിട്ട് നമക്ക് വാണങ്കിൽ. ഈ ഒറക്കത്തിന്റെ കൊറവിനെ കുറിച്ച് വേണ്ട.
അതെ അതെ അതെ അതെ അതെ അതെ അതെ. ഇപ്പോ ഞാൻ കൊറ്ച്ച് കാലം മുമ്പ് ഒരു പഠനത്തെ കുറിച്ച് കേട്ടിരുന്നു അതായത് മൂന്ന് മാസം. ത്തോളം മൂന്ന് ജയിൽപുള്ളികളോട് മൂന്ന് മാസത്തോളം നിങ്ങൾ ഒറങ്ങിയില്ലെങ്കിൽ നിങ്ങള്. ഫ്രീ ആയിട്ടും അവര് വധിക്കാൻ വിധിക്കപ്പെട്ട മൂന്ന് ജെയിൽപുള്ളികളാ. അപ്പോ അങ്ങനെ അവർക്ക് ഒറങ്ങാണ്ടിരിക്കാൻള്ള പീൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അങ്ങനെ അവര് എല്ലാ ടൈമിലും അവരെ നിരീക്ഷിക്കും അങ്ങനെ ഫസ്റ്റ് എ. ഒരു പത്ത് ദിവസൊക്കെ ഇവര് കൊഴ വല്ല്യൊരു കൊഴപ്പല്ല്യ ന്നാലും ചെറിയൊരു മൊഖത്തൊക്കെ ഒരു കറു. ത്ത പ്പാടൊക്കെ വന്നു. പിന്നെ അവര് വീണ്ടും ഒറങ്ങാണ്ടിരുന്നു അനെ ഇവരിങ്ങനെ തടിം കൊറഞ്ഞ് അങ്ങനെയൊക്കെ. മെലിഞ്ഞ് എല്ലൊക്കെ കാണലൊട്ങ്ങി ഭക്ഷണൊക്കെ നല്ലണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനേഷം പിന്നീട് ഏ ഒരു മാസൊക്കെ കഴിഞ്ഞപ്പത്തന് ഇവരിൽ ചെറിയൊരു. പ്രാന്ത് രൂപത്തിലൊക്കെ വന്നോ? അങ്ങനെ ഇവര് ഇവരില് അഞ്ചു പേരില്. പരസ്പരം അടി കൂടുതൽ ഒക്കെ ഉണ്ടായിട്ട് ഇ വരെമാറ്റി പാർപ്പിച്ചെങ്കിലും ആ മുറി കാരണം രണ്ടുപേരും മരിച്ചു. അതെ പിന്നിം. ഇവരെ ഇങ്ങനെ ഇട്ടു അങ്ങനെ ലാസ്റ്റ് ഇവര് കൂടുതൽ അക്രമാസക്. ഇത്രായ്. ഇവര് അവിടുത്തെ പോലീസ് ഓഫീസറൊക്കെ ആക്രമിക്കൽ തൊടങ്ങി. നെലവിൽ സെല്ലിനുള്ളിലാണ് അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി. ലാസ്റ്റ് ഇവര്ത്തെ ഒരാള് വളരെ. ഭ്രാന്തമായിട്ട് പെരുമാറണ കണ്ടിട്ട് ഒരു പോലീസന്നെ ഇയാ അങ്ങനെ. വെടി വെച്ച് കൊന്നത്തു കൊല്ലാൻ വിധിക്കപ്പെ. ആ അഞ്ച് ജയിൽപ്പുള്ളികളാണ് അത് നമ്മൾ ഒറക്കം എന്ത് എന്തുകൊണ്ടും നമുക്ക് എത്രത്തോളം ആവശ്യ. ശ്യമാണ് എന്നുള്ളരു പഠനം ഒരു മാസോ അതോ മൂന്ന് മാസോ ആയിരുന്നു അതിന്റെ ഒരു ഡ്യൂറേഷൻ.
ആഹ് ആഹ്.
ഏ അതിലൂടെ അവരുടെ. ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നു.
ആഹ പിന്നെ ഞാനെ ഞൻ. പ്പടുത്തായിട്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെയ്റ്റ് ഒരു പത്രത്തിൽ ശ്രദ്ധിച്ചു. നമ്മളെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലേ അദ്ദേഹത്തിന്റെ ഒറ. ക്കത്തിന്റെ ഒരു ഏ ഘടനയെ കുറിച്ചിട്ട്. അതായത് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് മണി. ക്കൂറാണ് അദ്ദേഹം ഒറങ്ങ അത് അയ്ൽ. അദ്ദേഹം ഒ ഓരോ രണ്ട് മണിക്കൂർ കൂടുമ്പോളും എണീക്കും. കാരണം ന്താചോയ്ച്ചാല്. ഇങ്ങനെ ഓരോ രണ്ട് മണിക്കൂർ കൂടുന്തോറും എണീക്കുന്നത്. നമ്മ കൂടുതൽ ഓരോ കാര്യങ്ങൾക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ. ശ്രദ്ധ ഫോക്കസ് ചെയ്യാന് സാധ്യമാവുന്നാണ്. ഇതിലൂടെ പഠനം ഏ നമ്മള് എതാണ് ഈ ഇന്നൽത്തെ പത്രത്തില്. നോക്കികാണാം അതായത് ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വാണ്ടീട്ട്. ഇങ്ങനള്ളോർക്കം നമ്മളെ ന്താവും സഹായിക്കും. ആ
വിശത്തെ ആദ്യയിട്ട് കേൾക്കണ് എങ്കിലും ഇങ്ങനെ ണ്ടല്ലേ നമ്മളിപ്പോൊ രാത്രിയോക്കെ ഒന്ന് എണീറ്റിട്ട് വീണ്ടും ഒറങ്ങുമ്പോ ഒരു കിട്ടുന്ന നമ്മള്ടെ
ആഹ് ആ മനസ്സിന് കിട്ടുന്നോരു സന്തോഷം ആഹ് ആ ബി
താരതമ്യേനെ നോക്കുമ്പോ അയാളെക്കാരം ചിലപ്പോ കുറവോറങ്ങിണ്ടാവ പ്പൊ ഉദാരനത്തിന് രണ്ട് കൂട്ടി ട്ടുകാരൊറങ്ങാണ് ഒരാള് തുടക്കം മുതല് അവസാനം വരെ തുടർച്ചയായിറ്റൊറങ്ങി
ആഹ്
മറ്റയാള് എടക്കൊന്ന് എണീറ്റു വീണ്ടും ഒറങ്ങി എടക്കൊന്ന് എണീ റ്റു വീണ്ടുഒറങ്ങി രാവിലെ എണീക്കുമ്പോ ഈ രണ്ടില് എണീറ്റ ആളെ ചെലപ്പോ കുറവൊറങ്ങിണ്ടാവ പക്ഷെ കൂടുതലൊറങ്ങിയമാരി അദ് - ഫീൽ ചെയ്യൊരു പക്ഷെ അദ്ദേഹത്തിനികാരം കാരണം അദ്ദേഹം രാവിലാവണേന്മുമ്പ അത്രയും ടൈമൊണന്നിക്ക്ണ് ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് ആഹ കേക്കണ്ട് കേക്കണ്ട് ച്ചേക്ക്ണ്ട്
ആ അതേപോലുള്ള കുറെ കാര്യങ്ങൾ ഞമ്മളുടെ ജീവിതത്തില് നമ്മക്ക് കാണാപറ്റുന്നതാണ് അതായത് പിന്നെ ഉറക്കം എന്നുള്ളത് നമ്മക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാകുന്നതോട് കൂടി തന്നെ ആ ഒർക്കത്തിനെ ടെല് ഒണരാ പ്പൊ നിങ്ങള് പറഞാ റൊണാൾഡോടെ ആ സംഭവം ഇതുമായിട്ട് റിലേറ്റിയ്യാൻ പറ്റും അതായത് നമ്മളെന്നെ ഫീൽ ചെയ്യ്ണ ഇപ്പോ രാത്രിയൊക്കെ ഓ എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ അവൻ പറയുമായിരുന്നു അതായത് ഈ രാത്രി ആയാലും മുത്രയ്ക്കാനൊക്കെ എണീക്കുമ്പോ ഇന്ന ഒന്ന് വിളിച്ചിട്ട് പോണം അതായത് ഓൻക്കൊന്ന് ഒണന്നിട്ട് വീണ്ടും ഒറങ്ങുന്ന ആ ഒരു പ്രതീതി അനുഭവിക്കാൻ വേണ്ടിട്ടവൻ പറയുന്നൊരു സംഭവണ് അത് പിന്നീട് പലപ്പോരും ആ ഒരു സംഭവം അങ്ങനെ ഇടയ്ക്കൊക്കെ രാത്രി ആരേലു നീച്ചാൽ എല്ലാരെയും വിളിക്കണോരു സംഭവ ഹോസ്റ്റലിൽ മാറി ഞങ്ങളൊരുരണ്ടുമൂന്നൾക്കാരുള്ളരു റൂമായിരുന്നു അപ്പൊ
ആഹ്
ഒരാള മാത്രം വിളിക്കാണ്ട് എല്ലാരേം വിളിച്ചിട്ടക്കെ അങ്ങനൊക്കൊര്
ആഹ് പിന്നെ ആഹ് പിന്നെ നമ്മള് വർ കേക്കണില്ലേ
അതെ അതെ
ആഹ് പിന്നമ്മള് ഒറക്കത്തില് സ്വകര്യം പറയുമ്പഴാണ് പൗർണർനേക്ക് അതായത് എന്താണ്? ഈ ഒന്നൊരു ഒരു ഉച്ച മയക്കം ആ ഉച്ച ആ ഉച്ച മയക്കം അത് ഈ നാപ്പ് ഒന്ന് സത്യപർന്ന ഉദ്ദേശിക്കുന്നത് ഈ പൂച്ചട ഒറക്കത്തിനക്കാരം പൂച്ച അതീവ ശ്രദ്ധ ഒറങ്ങണേ
ആഹ് അതെ അതെ
അതേപോലെ ത്തന്നെ അതായത് ജസ്റ്റ് ഒരു ഇരു ഉച്ചക്ക് ശേഷോ ഉച്ചക്ക് മുമ്പൊക്കായ്ട്ട് ഒരു ഇരുപത്റ്റു മുപ്പത്തിൻറ്റ് ഒറങ്ങ അതീനെ നമുക്ക് കൂടുതൽ ശരീരത്തിന് ഊർജ്ജ പസായിക്കും പക്ഷെ നമ്മളെ ഈ ഒറക്കം ഒരു മണിക്കൂറിൽ കൂടുതലാക്കരുത് അതാവുമ്പോ എന്താ പ്രശ്നം ച്ചാല് നമ്മളെ രാത്രിക്കത്തെ ഉറക്കത്തിനെ ബാധിച്ചാന്താത് ചാൻസ്ണ്ട് ഏഹ് അപ്പോ ഇങ്ങനെക്കെണ് നമ്മളെ ഒറക്കത്തിന്റെ കാര്യങ്ങളെന്നൊക്കെല്ലേ നമ്മള് കൂടുതല് എന്താണ്? കൂടുതൽ ഏഹ് പകലുകളിൽ ഒറങ്ങാനും പാടില്ല ഏഹ് ഇന്ന രാത്രി നന്നായിറ്റ് ഒറങ്ങും മാണം അപ്പോ ചെറിയൊരു പവർനാപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തി
അതെ അതെ അതായത് നമ്മള് രാവിലെക്കെ നമ്മള് ക്ഷീണം വരാണെങ്കില് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഒറങ്ങിയെണീക്കു ന്നത് എത്ര നല്ലതേര്ക്കും പക്ഷെ ആ പത്ത് മിനിറ്റ് ഒരിക്കലും ഒരു മണിക്കൂറ് രണ്ട മണിക്കൂറായി നീളാം പാടില്ല
ആ അത് ഈ രാത്രി ഉറക്കത്തി
അതെ എന്റൊരു കൂട്ടുകാരന്ണ്ട് അവനെത്ര ക്ഷീണണ്ട് ഞമ്മളിപ്പോ രാത്രി തീരെ ഒറങ്ങിലെങ്കിലും അവന് രാവിലെ ഒരു പത്ത് മിനിറ്റോണ്ട് അവന് ഒറങ്ങണ ഒര് ഒറക്കണ്ട് അയ് കഴിഞാ ഓന്ക്ക് അങ്ങനെ ക്ഷീണണ്ടാവുല്ല മറിച്ച് ഒറങ്ങാൻ വേണ്ടി കെടക്കാണെങ്കില് പിന്നീട്ള്ള പഠനത്തിലൊന്നും അവനെ അത് ബാധിക് റില്ല കാരണവന് ആ ഒരു ഒറ പവർനാപ്പ് വളരെ കൃത്യായിട്ട് യൂസ്യ്യണ ഒരു കൂട്ടുക്കാരിൽ പെട്ടൊരു കൂട്ടുകാരാണവൻ അത് ഞങ്ങളുടെയൊരു ഫ്രൺ ഞങ്ങള് കൂ ട്ടുകാരുടെ ഒരൂ വലയത്തിനുള്ളില് അങ്ങനെള്ള ഓഹ് അവൻ മാത്രൊള്ളൂ അതായത് അവന് ഇപ്പൊ ഒറങ്ങണം വിചാരിച്ച ഓന്ക്ക് അപ്പൊ ഒറങ്ങ ഇപ്പൊ നീക്കണം വിചാരി ച്ച ഓന്ക്കപ്പൊ നീക്കും ചെയ്യാ അങ്ങനെള്ളൊരു പ്രതീതി
അതൊരു വല്ലാത്ത ഒരു കഴിവാണ്ല്ലേ
അയെന്നെ അതൊര് കയിവെന്നെണ് അത് നമുക്കാർക്കും കിട്ടാത്തോരു കഴിവും കൂടിയാണ്